ഹലോ
അസ്സലാമു അലൈകും
വ അലൈകുമുസ്സലാം
എന്താ വർത്താനം
ആഹ് സുഖായിട്ടിരിക്കുന്നു
മക്കളൊക്കെവിടെ
ആഹ് കുഞ്ഞി മോള് ഒറങ്ങുന്നു. മൂത്തയാള് വെളിയിൽ പിള്ളേര ക്കൂട്ടത്തി കളിക്കുന്നു
ആഹ് പോവും ലേ
എന്തോ
കളിക്കാനൊക്കെ കുട്ടികള് ഇപ്പോഴും പോവുംലേ പറയാ
ആഹ് നമ്മുടെ വീടിന്റെ വെളിയിൽ തന്നെ ഏഹ് തൊട്ട് ട്ട് മതിലിന് അപ്പുറത്തും ഇപ്പറത്തും ആണെ വീടെ
ആഹ്
അപ്പൊ നമുക്ക് കാണുന്നടത്ത് തന്നെയിരുന്നു വെളിയിലിരുന്ന് കളിക്കും ഉം അങ്ങനെ ഇപ്പം കുറച്ചായിട്ട് ഇപ്പ അങ്ങനെ ഫോണിന് ഫോണ് ടിവി അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ കാണാറില്ല ഒരുപാട് അങ്ങനെ ഇരിക്കുന്നില്ല വെക്കേഷൻ സമയത്തൊക്കെ ആയിരുന്നു പിന്നെ
ആഹ്
അപ്പൊ അങ്ങനെ കളിക്കാന ആള് ഉള്ളതുകൊണ്ട്
ഉം
വർത്താനം പറഞ്ഞിരിക്കും കൊറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കും ഉം
എന്താ കുട്ടികൾ വേറിട്ട് കിട്ടേണ്ടെ അയ്മന്ന് ഓക്ക് ഫോണായാ മതില്ലോ
അതെ അതെ അതെ
ഉം ഇനി മഴയായിട്ട് കളിച്ചാനും പറ്റൂല വല്ലാതെ പൊറത്ത് പോയി കളിച്ചാനും വയ്യ
അതെ
ഞാൻ പൊറത്ത്ക്ക് വിട്ടാ പിന്നെ മേല് മുഴുവൻ ചളിം മണ്ണും ആക്കിട്ട് വരും ചെയ്യും
ഉം ഇവിടെ പിന്നെ പെൺപിള്ളേരായൊണ്ട് പിന്നെ അവര് അങ്ങനെ ഒത്തിരി മണ്ണിൽ ഉള്ള പരിപാടി ഇല്ല അവര് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് കുറച്ച് വാത്താനം പറയും ആ പിന്നെ അവർക്ക് പറഞ്ഞ പോലെ മണ്ണില് കളിക്കണംന്ന് അങ്ങനത്തെ ഒന്നുംല്ല കൊറച്ചു നേരം ഓടി കളിക്കണം
ആ അയിന് വല്യപെ ൺകുട്ടികളല്ലേ വലുതാവകുമ്പോ മാറ്റംണ്ടാവേ
മാറ്റം ഉണ്ടവും അതെ അതെ കുഞ്ഞു പിള്ളേരെല്ല നമ്മൾ വെളിയിലേക്ക് വിട്ടാ അപ്പൊഴേക്കും മണ്ണ് വരികയും
ആ ബൽക്ക് ഊഞ്ഞാലാട മണ്ണില് പുട്ടുണ്ടാക്കുക
ഉം
അങ്ങനത്തെ പണികളൊക്കെ
ഉം അവിടെ പിള്ളോര്
ആ ഇണ്ട് അയലോക്കത്ത് ചുറ്റുവ ട്ടത്തൊക്കെണ്ട് ഇപ്പത്തന്നെ ഒര് ഫോ പ്പം കൾച്ചിണ്ട് അപ്പർത്ത്
ആഹ് ആഹ് ആഹ് അവിടെ എത്ര പിള്ളേരുണ്ട് വീട്ടില് ഉം
നാലാളില് രണ്ടാള് പൊറത്താ
ഉം
രണ്ടാൾ ൻ്റെട്ത്തും
ഉം
പഠിച്ചാ പോയിക്കാണ് ഒന്ന് പ്ലസ്ടു ഒന്ന് ഏഴാ എട്ടാം ക്ലാസ്സ് വല്ല് രണ്ടാളും
ആഹ്
താഴെല്ല രണ്ടാളും ഇവിടെ ഒന്ന് മദ്രസില് എട്ടില് ഒന്ന് മദർസില് ഒന്നില്
ഉം
ഇപ്പൊ രാത്രികത്തെ മദർസ തൊടങ്ങി പോകാനായി
ആഹ് ആ വൈകിട്ട് ആണോ മദർസാ
ആഹ് ഇവടെ രാത്രിയാ
ആ ഇവിടെ ശനിം ഞായറും മാത്രേ ഉള്ളൂ
ചത്താകരോ
പകല് രാവിലെ ഒമ്പതര തൊട്ട് വൈകിട്ട് മൂന്നര വരെ
ഏ മുമ്പർക്ക് തൊടങ്ങോ
ഒമ്പതരക്ക് തുടങ്ങും ഒമ്പത് അപ്പൊ ശനിം ഞായറും മാത്രമല്ലേ ഉള്ളൂ
ആഹ് അ ഞാൻ എല്ലാത്ത ദിവസം ഒന്നും മദർസില്ല ഉം അപ്പാങ്ങനാവുമ്പം ഞമ്മ ശനിയാഴ്ചൊക്കെ കല്യാണൊ പരിപാടിയൊക്കെ ഇണ്ടാവുമ്പോളോ
അങ്ങനെ വരുമ്പം നമ്മടെ അത്ര അത്യാവശ്യംഉ ള്ളവരാണ് നമ്മള് ലീവ് എടുക്കും
ആ അപ്പൊ അന്നത്തെ ദിവസം ഫുള്ള് പോവും ചെയ്യും അന്ന് വൈകുന്നേരം വരെ ക്ലാസ്സ്‌ ഇട് ക്ക്ണോണ്ടേ
വൈന്നേ അതെ അതെ എന്നച്ചാ അല്ലാത്ത ദിവസങ്ങളിൽ സമയല്ല ഇവർ ക്ക് രാവിലെ എട്ടരയാവുമ്പോത്തേക്കിനും സ്കൂളിൽ പോണം വൈകിട്ട് വരുമമ്പൊ നാലരയാവും ആ പിന്നെ വൈകുന്നേരം അങ്ങനെ എഴുതുവേ ഇല്ല
ആഹ്
ഉം നമുക്കിവിടെ കാലാവ സ്ഥ ഒരിച്ചിരി തണുപ്പ് വന്നാൽ പിന്നെ ഭയങ്കര മഞ്ഞും ഒരു മൂടിയൊരു കാലാവസ്ഥയാണേ
ആഹ്
അതുകൊണ്ട് പോക്കും ഇച്ചിരി പാടാ എല്ലാ ദിവസും രാ രാവിലെയുള്ള വെളുപ്പിനെയുള്ള പോക്ക് പാടാ വൈകുന്നേരോം അതുപോലെതന്നെ പെട്ടെന്ന് ഇരിട്ടാവും
ആഹ്
മഴയൊക്കെ മഴമൂടലൊക്കെയാണെങ്കിലേ
പക്ഷെ നമ്മെന്തേ ലീവെടുത്താല് അന്നത്തെ ദിവസം എടുക്ക്ണ പാഠം മുയുവൻ പോകും പഠിച്ചാൻ കയൂല
ആ ആ അതെയതെ അത്പിന്നെ ഉസ്താദിനോട് ചോ ദിച്ചു പുള്ളി നമുക്ക് ഫോണിൽ ഇട്ടുതരും ഇവിടെ ഒത്തിരി പിള്ളേരില്ല നമുക്കിവിടെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ നമ്മുടെ ആൾക്കാര് അതുകൊണ്ട് തന്നെ പിള്ളേര് കുറവാ ഒരുസ്താതേ ഉള്ളൂ പഠിപ്പിക്കുന്നത് അപ്പൊ എല്ലാരുടേം ക്ലാസ്സി നടക്കുന്ന ന്നത്കൊണ്ട് ഇപ്പം ഒന്നാംക്ലാസ് ര മൊത്തം ക്ലാസ്സുകളും ഉണ്ടല്ലോ അപ്പം ഒന്നാം ക്ലാസ്സുകർക്കൊരു ടൈമ് രണ്ടാം ക്ലാസ്സുകാർക്കൊരു ടൈമ് അങ്ങനെയാണ് പക്ഷെല്ലാരും രാവിലെതൊട്ടേ വരണം അതുകൊണ്ട് ഒരുപാട് പഠിപ്പിക്കത്തില്ല ഒരു പാഠം മാത്രേ ഒരുദിവസം പഠിപ്പിക്കുള്ളൂ എന്നേച്ചാ എല്ലാരേം ഒരുസ്ഥാദ് വേണ്ടേ പഠിപ്പിക്കാന് ട്ടാ അപ്പൊ ഒത്തിരി പാടങ്ങളും പോകുന്നില്ല ഒരുദിവസം പോവാതിരുന്നാലും ഒരു പാടമേ പോവുള്ളൂ അത് ചോ ഒന്നീ പോയാരോ ടേലും ചോദിക്കും അല്ലേ ഉസ്താദിനെ വിളിച്ചു ചോദിക്കുമ്പോ
ഉം അങ്ങനെ നമ്മളീ പരീക്ഷയൊക്കാവുമ്പോ ഈ പാടം കഴിഞ്ഞു കിട്ടുഓ
ആ അത് വീട്ടി വന്നിരുന്നിട്ട് പഠിക്കും
ആഹ് അല്ല പരീക്ഷ ആവുമ്പോള് അപ്പൊഴത്തീ പാടങ്ങള്ക്ക് കഴിയണ്ടേ
ആഹ് അപ്പോളേക്കും തീർക്കും എങ്ങനെങ്കിലോക്കെ
ആ മാർക്ക് ഉണ്ടോ കുട്ടികൾക്ക് പഠിച്ചിട്ട് മാർക്കുണ്ടാവോ
ആഹ് കൊഴപ്പമില്ല ഉം
അങ്ങനിന്നേരെ കേട്ടില്ല ട്ടോ ഇവിടൊക്കെ ഫുൾടൈം രാവിലെ മദ്രസ ആറ് മണിക്ക് തുടങ്ങും ആറരക്ക് ആറേമുക്കാലിന് വിടും
ആ-ഹാ
പിന്നെ ശനിയാ ഞായറാഴ്ചയാണെങ്കിൽ പത്തിന് മുമ്പേയ്ക്ക് തുടങ്ങും രാവിലത്തൊട്ടൊക്കെണ്ടാവും രാവിലെ ഏഴ് മണിക്ക് വേറെകുട്ടികൾക്ക് തുടങ്ങും
ഹ്മ്-ഹ്മ്
ഏഴ്മണിക്ക് തുടങ്ങിയിട്ട് ഒമ്പരക്ക് വിടും പിന്നെ സ്കൂള്ക്ക് പോണര്ക്ക് സ്കൂള്ക്ക് പോക പിന്നെ കഴിഞ്ഞാ രാത്രി ഞായറാഴ്ച രാത്രി ഉണ്ടാവൂല ശനി രാത്രി ഉണ്ടാവും അല്ലാത്ത ഫുൾടൈം ദിവസവും രാത്രിയുണ്ടാവും
ആ അതെല്ലേ ഇവിടെപ്പിന്നെ എല്ലാദിവസവും ഉം
അപ്പ അവിടെ നബിദിനം പരിപാടികളൊന്നുണ്ടാവൂല
ഉണ്ട്ണ്ട് പരിപാടികളൊക്കെ വെക്കും
ആവെക്കോ ആ ദഫും അങ്ങത്തൊക്കെ ഇണ്ടാവുഓ
ദഫില്ല ഒപ്പന ഉണ്ടായിരുന്നു കഴിഞ്ഞവർഷം ആ അല്ലാത്ത ചെറിയ ചെറിയ പരിപാടികളെ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ ആൾ പിള്ളേര് കുറവാന്ന് പറഞ്ഞില്ലാരുന്നോ
ഉണ്ടാക്കാൻ കുട്ടികള്ണ്ടായിച്ച്
ആഅതിനുള്ളതില്ല
ആ അപ്പൊ പെൺകുട്ടികളെ ഒപ്പ ഒപ്പന കൊണ്ട അയിറ്റ കാത്തുന്നോ
ആ ഉണ്ട് ആ
സ്റ്റേജ്മന്ന്ലേ പരിപാടിണ്ടാവില്ല
എ സ്റ്റേജും ആ ഒ ഒരു ഒരു ഒറ്റ ഒരു ഗ്രൂപ്പേ ഉള്ളൂ അത് ചുമ്മാ നമുക്ക് ജസ്റ്റ് കാണാൻ വേണ്ടി അല്ലാതെ മത്സരമായിട്ടില്ല
ആ
മത്സരമായിട്ട് വരുന്നത് പ്രസംഗം പാട്ട്
ആ
അങ്ങനെയൊക്കെ ഉള്ളു
ആ ഈ പെൺകുട്ടികൾ പാട്ടൊക്കെ പാടലുണ്ടോ
പാടുമ്പ ആ പാടും പാടും
ആ
ഉം ഞാ പറഞ്ഞിലേ കൊറ ആ കൊറച്ച ആൾക്കാരെ ഉള്ളത് കൊണ്ട് അവർക്ക് അങ്ങനെ ഒരു ഉം ഒത്തിരി പേര് വരുമ്പോഴല്ലേ പിള്ളാർക്കൊരു കോമ്പറ്റീഷൻ ആവുന്നത് എന്ന് പറഞ്ഞാ ഒരഐറ്റത്തിന് ഇപ്പോ ഒരു നാല് അഞ്ച് ആറുപേരൊക്കെ കാണുള്ളൂ ഉം
എത്ര പേര്ണ്ടവിടെ
ആ പത്ത് പേരുണ്ട് ഉം ഉം അവിടെ അപ്പം എങ്ങനെയ ഏ അവിടെ ഏ സ്കൂളില് ഏ ഈ മദ്രസ്സ കഴിഞ്ഞിട്ടാണോ സ്കൂളിലേക്ക് പോകുന്നേ
ആമദ്രസ്സ കഴിഞ്ഞിട്ടാഅത് കഴിഞ്ഞാൽ വല്ല്യ വല്ല്യ കൂട്ടിയാ രാവിലെ പോണ കുട്ടിയ എട്ടിലും ഒമ്പി ലൊക്കെ എത്തിയ കുട്ടിക്ക് രാവിലെ ആറുമണിക്കാണ് മദ്രസ്സ് എട്ടുക്കും ഒമ്പീൽ പ റ്റക്ക് ആ അവ്ടന്നാണ്ട് പോണ കുട്ടികൊക്കെ രാവിലെ ആറുമണിക്ക് വരെ മദ്രസ് തൊടങ്ങും ന്നിട്ട് ആറര ആർ മുക്കലായ ഓലെ വുടും അത് കഴിഞ് ഏഴ് മണി ഏഴരക്കവുമ്പോ ഓല്ക്ക് പോണ്ടെടത്ത് സ്കൂൾക്ക് പോവാ പിന്നെ ബോബോ രാവി പിന്നെ പോണ കുട്ടികൾ പത്തരക്ക് പോണ കുട്ടികളാഓല്ക്ക് രാവിലെ ഏഴ് മണി മുതൽ ഒരമ്പ ണി വരെ മമദ്രസ്സണ്ടാവും ആ പിന്നെ ഈ സ് ക് പിന്നെ ഒമ്പരക്ക് പത്തരക്ക് പോണ കുട്ടിക്ക് ചെ വല്ല്യ കുട്ടിയാക്കൊന്നു രാത്രിയാണ് പിന്നെ മദ്രസ്സ് പിന്നെ മോൾക്ക് സ്കൂളിൽ ഏയിലാണ് ഓകൊക്കോ മദ്രസ്സ രാവിലല്ല രാത്രിയാണ്
രാത്രി ആ അപ്പൊ അടുത്താണോ മദ്രസ്സ അടുത്താണോ
ത്ത അയിന് റോഡ് വെലങ്ങുറിയണം റോഡിന്റെ അപ്പുറത്താണ്
ഉം ഉം
ഞ്ഞിൻ്റെ ചെറുത് പോ ഒന്നാം ക്ലാസ് ഇപ്പ്രവിശ്യം ചേർത്തിലെ ബോ ഞ്ഞിരാവിലയിലെ മ പോയാ ഏഴ് മണിക്ക് പോയാല് ഒമ്പണി ആവുമ്പത്തി വരും അപ്പതോനെ വണ്ടി വരുന്നെങ്കിൽ പ ത്തരാവും പത്തേക്കാലാവും അപ്പത്തിന് ഓൻ്റെ ഒരുങ്ങി കയ്യും രാ വിലെ മദ്രസ്സ പോണന്നേ കുളിച്ചു പോകുമ്പളേ പിന്നെ വന്നാലൊന്ന് മാ റ്റാ നൊന്നുല്ലാ ആ ഇട്ട ഡ്രസ്മ്മല് അങ്ങനാണ്ട് പോവും സ്കൂക്ക് ആ ഓം വരുമ്പോത്തത്ത്ന് സ്കൂൾക്കില്ലേ ഭക്ഷണത്ത്ക്ക്ല്ലെ കൂട്ടാനൊക്കെണ്ടാക്കി വെക്കും
ഉം ഉം
ആഅപ്പൊ അത് കുടിച്ച് അങ്ങനാണ്ട് പോവും അ ആ അപ്പത് കഞ്ഞി റെഡി ആക്കി വെക്കും ഇവ മദ്രസില് അയിന് ചായ കുടിച്ചാതെ മദ്രസ്ക് വരാൻ പറ്റൂല ബേക്കറി തിന്ന് വരാമയ പറ്റൂല സമ്മതല്ല ഉം അ ചായിം കടിം കറി ഇണ്ടാക്കന് വേണം അപ്പൊ ഒരിക്കൽ ഇത് വേണ്ട് കൊടുതോൺണ്ട് രണ്ട് ദോശക്കെ ഒരു ദോശക്കേ തിന്നുള്ളു വെ ഒരു ദോശ ക്കെ തിന്നും ദോശക്കെ ഉണ്ടാക്കി കൊടുത്ത്ക്കാണ്ട് ഓനെ വേം തിന്നാൻ കൊടുത്ത് കൺഡ് വേം ആണ്ട് ആക്കി കൊടുക്കും.
ആ ഹ പിന്നെ വേറെന്താ
പിന്നിട്ട് നല്ല സുഖം
ഉം എന്തേലും ജോലി വല്ലോ വേറെ എന്തേലും ചെയ്യുന്നുണ്ടോ ഇല്ല ഉം വീട്ടിലെ ജോലി തന്നെ ആവിശ്യത്തിൽ കൂടുതൽ ഉണ്ടല്ലോ. അല്ലെ ഉം
ഏ
എന്തോ
പോവണ്ട് പോവണ്ടോ
ഞാന് നേരത്തെ പോകുന്നുണ്ടായി രണ്ടു വർഷം മുന്നേ അക്ഷയയിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു.
ആ
മോളുണ്ടായ പിന്നെ പോവുന്നില്ല പിന്നെ ഞാൻ വീട്ടിൽന്ന് തയ്ക്കുന്നുണ്ട്
ആഹ് നല്ല അടിച്ചോ എല്ലാ അടിച്ചോ
ആ അത്യാവശ്യം എല്ലാം തയ്ക്കും
അങ്ങനെ ഞാനും തൈക്കും പക്ഷെ എനിക്ക്ന്താച്ചാല് അളവ് എടുക്കല് അറിയില്ല
അളവെടുക്കലാ
ആ അ വന്ന് ചെല ആളെ ശരീരത്ത്ന്ന് അളവെടുത്ത് അട് അത് അറിയില്ല ഞാൻ വേറെ ഡ്രസ്സ് ഒപ്പം വെച്ചാണ്ട് വെട്ടിക്കാണ്ട് അങ്ങനെ അടിച്ചും അങ്ങനെ എല്ലാവിധ ഡ്രസ്സും ഒരുവിധ മോഡലുകള ഒക്കെ എല്ലാ മോഡലുകളും ഇല്ലാ സാധാ മോഡലൊക്കെ അടിച്ചും
അടിക്ക
ആ പക്ഷെ മേല വെച്ചാണ്ട് അളവിടുത്ത് പടിച്ചിട്ടില്ല അത് എങ്ങനെ അറിയില്ല എന്നത് പോകാച്ചാ ഹസ്ബൻഡ് സമ്മയ്ക്കൂലപഠിച്ചാൻ പോവാൻ മൂപ്പർക് താല്പര്യല്ലാ അത് മനസിലാവ്ണ്ണില്ലാ യൂറ്റൂബ് നോക്കിട്ട്
ആണോ..
ഉ അത് എങ്ങനെയണ്‌ അളവ് ഇന്നാലും ഇന്ക് ഇപ്പം അയിൽഎറെരു എളുപ്പം പോയി പഠി.
ഉം ഹും
അത് പഠിച്ചാണെങ്കിൽ ഉഷാറായിട്ട ഒന്ന് റെഡി ആയിന്ന്.. താല്പര്യൊക്കെ ഉണ്ട് പിന്നെ എന്താച്ച ഇവിടെക്കെ ഫുള്ള് അടിക്കാര..
ആ അതെ അതെ ഇപ്പം തയ്യ തയ്യ തയ്യലിന് നല്ല സ്കോപ്പ് അല്ലേ നല്ല പൈസയല്ലേ അതോന്ടാ.. എല്ലാവരും തന്നെ തയ്യൽക്കാരാ.. ഇ
ന്ന ആയിക്കോട്ടെ ട്ട ന്നാ...